ഹലോ ആ കേ ക്കുന്നുണ്ട്
ആ പിന്നെ എന്തെടുക്കുന്ന്
ഞാൻ ഇവിടെ ഇരിക്ക്‌ന്ന് നീ എവിടാ
ഞാന് ഇപ്പം വീട്ടിലിരിക്ക്‌ന്ന്
സു സുഖാ ഫുണ്ടൊക്കെ കഴിച്ച് നീ ചായ കുട്ച്ചോ
ആ ഞാനും ചായക്കെ കുടിച്ച് ഇവിടെ വെറുതെ ഇരിക്കാണ് പിന്നെ ഞാൻ നിന്നെ വിളിക്കുമ്പോഴെല്ലാം ചോയിക്കണോന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യ ഉണ്ട് നമ്മുടെ സ്ത്രീകൾ നമ്മുടെ സ്ത്രീകളില്ലേ ഈ പഴയതിനെക്കാട്ട് ഒത്തിരി മാറിയിട്ടുണ്ടല്ലേ
മാറിട്ടുണ്ട്
ആ സ്ത്രീകൾക്ക് ക്ഷമെക്കെ ഒത്തിരി പോയിട്ടുണ്ട് പണ്ടത്തെ സ്ത്രീകളെ കാട്ടി ഒട്ടും ക്ഷമയില്ലാത്തവരാ ഇപ്പ ഇപ്പം ഏ വരുന്ന സ്ത്രീകൾ
ഒട്ടും ക്ഷമയില്ലാത്തവരാ ഇപ്പത്തെ
എന്തോ
ഇപ്പഴത്തെ കാലത്ത്
ആ ഇപ്പഴത്തെ കാലത്തെ സ്ത്രീകൾ ആ പെട്ടെന്ന് പ്രതികരിക്കും പണ്ടത്തെ സ്ത്രീകളാണെങ്കിൽ കുടുംബ ജീവിതത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട്
പിന്നെ അവര് ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങി ജീവിക്കാനായിട്ട് നോക്കും പണ്ടത്തെ സ്ത്രീകൾ
ഈ ഈ പറയുന്ന സ്ത്രീകള് നമ്മളായണേക്കെ സ്ത്രീകൾക്ക് ആവുമ്പോ ഈ പീരിഡ്സ് ന്ന് പറഞ്ഞൊരു സംഭവം ക്കെ വരില്ലേ ആ ഈ പണ്ടത്തെ സ്ത്രീകളൊക്കെ ആവുമ്പം പീരിഡ്സ് ടൈമിലെന്ന് വെച്ചാല് അവിട്ത്തെ മുതിർന്നവര് ആ എനിക്കൊന്നും ആണുങ്ങളുടെ മുഖത്ത് പോലും നോക്കൂല വീട്ടിന്ന് ആ ഒരു റൂമിന്ന് പൊറത്ത് എറക്കൂല ഒരു ചെറിയ പായും ഒരു കൊച്ചു തലയെണയും കൊടുത്ത് ഒരു മുറിയിൽ അടച്ചിട്ടേക്കുവയാണ് ചെയ്യാറ് പക്ഷെ ഇപ്പഴത്തെ പുള്ളേരെ അങ്ങനെ അടച്ചിടാൻ ഒക്കോ
ഇല്ല
ആ ഇപ്പഴ്‌ത്തെ പുള്ളോരൊക്കെ എന്ത് പറഞ്ഞാലും ഒന്നും കേക്കൂല എന്തോ ആന്ന് പറഞ്ഞ് പിരിഡ്‌സ് ആയാലും എന്തിരായാലും അവർക്ക് ഒരു കൊഴപ്പം ഇല്ല പക്ഷെ പണ്ടത്തെ ആളുകൾ അങ്ങനെ അല്ലായിര്
അല്ലായിരുന്നു
ഇപ്പഴ്ത്തെ പെണ്ണുങ്ങൾ മാറിയത് കൊണ്ട് നല്ല എന്താണ് പെണ്ണുങ്ങൾ ഒരിക്കലും അങ്ങനെ ജീവിക്ക ആട്ട് ആ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടവരല്ല അവർക്ക് ഫ്രീഡം വേണം അങ്ങനെ ജീവിക്കേണ്ടവരാണ് അത് കൊണ്ട് അത് കൊറച്ച് നല്ല കാര്യണ് അല്ലേ ഉം ആഹ് ആ പണ്ടത്തെ ഒക്കെ സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊറവായിരുന്നു എന്താണ് പഠി
ആ പണ്ട് കാലത്ത് ഒന്നും അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളൊന്നും ഇ ഇല്ലായിര്ന്ന് പക്ഷെ ഇപ്പോ അങ്ങനെ അല്ല
ഇപ്പൊ സാഹചര്യങ്ങള് സാഹചര് ര്യങ്ങൾ കാരണം അവർക്ക് എന്ത് എടുക്കണോന്ന് അറിയാൻ വയ്യ.
ഒരുപാട് ചെയ്യാനുള്ള കാര് ര്യങ്ങളുണ്ട് അവർക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു വെപ്രാളം
ഉം അതാ എന്തെടുക്കണം
ഉം ഉള്ള കാര്യം അതാ ഇപ്പം നടക്
ആഹ് അതുവല്ല പണ്ടത്തെ സ്ത്രീകൾന്ന് വെച്ചാൽ അവർക്ക് ഒത്തിരി സ്വപ്നങ്ങള് കാണും ടീച്ചർ ആവണം അല്ലെങ്കില് വലിയ ഏതെങ്കിലും നിലയിൽ എത്തണം ഒത്തിരി സ്വപ്നങ്ങള് കാണും പക്ഷെ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ആ ഭർത്താക്കന്മാരുടെ ഇതുകൊണ്ട് എന്തുവാ ഇഷ്ടപ്രകാരം വീട്ടിയിരിക്കും അങ്ങനെ സ് സ്വപ്നങ്ങളെ ഒതുക്കി കൂട്ടി ജീവിക്കുവായിരുന്നു
ആഹ് പക്ഷേ ഇപ്പം
ഉം
ഇപ്പൊ അങ്ങനെ ഒതുങ്ങി കൂടി ജീവിക്കുന്നില്ലാ അവര് സ്വപ്നം കാ ഇന്ന് അവര് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കയല്ലേ?
ആ അതെ
അവരാഗ്രഹ ആ അവരാഗ്രഹി ക്കുന്ന കാര്യങ്ങള് അവര് നേടിയെടുക്കാൻ നോക്കുവല്ലേ.
ആഹ് സത്യം പറഞ്ഞാ എനിക്ക് തോന്നുന്ന് വെച്ചാല് പണ്ടത്തെ കാലത്തിലെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പഴത്തോട്ട് വരുന്നത്. കാരണം ഇപ്പം സ്ത്രീകള് ക കാരണം ആണുങ്ങളാണ് ഒതുങ്ങി കൂടുന്നത്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
ആ ആ
ഹും അങ്ങനൊക്കെ വന്നാല് ആ ഏയ് അങ്ങനൊന്നും വരത്തില്ലായിരിക്കുല്ലേ? ആണുങ്ങൾക്ക് എപ്പഴും ഒര് എന്തൊക്കെ പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് ആണുങ്ങൾക്ക് ചെറിയൊരിത് ഉണ്ട്, എന്താണ് പറഞ്ഞ് ചെറിയൊര് ലീഡർഷിപ്പ് പോലത്തെരുതുണ്ട് ആണുങ്ങൾക്ക് എ സ്ത്രീകൾ എത്ര ഇ എന്താന്ന് പറഞ്ഞാലും
അവരാണ് ഒരു ഇതൊന്നൊള്ള
ഉം
സ്ത്രീകൾ എപ്പോഴും താഴെ ത തട്ടിലാന്നുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടല്ലോ
ആ അതാണ്, അതു അല്ല ആ പണ്ടത്തെ സ്ത്രീകള് സ്ത്രീകളുടെ ഡ്രെസ്സുകള് നമ്മൾ എന്തൊക്കെയായിരുന്നു നമ്മടെ സാരി ഉടുത്ത് അല്ലെങ്കില് കൊച്ചു നാളിലാണെങ്കി പാവാടയും ഉടുപ് പ്പ് കല്യാണം കഴിച്ച് കഴിഞ്ഞാ സാരി അതല്ലാതെ വേറെ ഒന്ന് ഒന്നും ഇടൂല്ലാ നമ്മള്
അ ഈ തോർത്ത് അങ്ങനുള്ളെ
ആ വയസ്സായി കഴിഞ്ഞാ മുണ്ടും, തോർത്തു ഉം അല്ലെങ്കിൽ കൈലിം തോർത്തും പക്ഷെ ഇപ്പഴെക്കെയോ ഇപ്പം കൊച്ച് കൊച്ച്ങ്ങളൊട്ട് വയസ്സായവര് വരില്ല വയസ്സായവർ വരെ സ്ലീവ്ലെസ്സ് ഇട്ടോണ്ട നടക്കണേ കൈയില്ലാത്ത ഡ്രസ്സ്സസ് കയ്യില്ലാത്ത ഡ്രസ്സ്, ഷോട്ട് ഡ്രസ്സ്കള് അതിനെ നമ്മൾക്ക് പറഞ്ഞട്ട് കാര്യാല്ല ഓരോരുത്ത ഓരോ ഡ്രസ്സക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്
ക്ക് ഇഷ്ടാണ്
ത്രൊളം നമ്മള് ജീൻസായി അത് നല്ലൊരു കാര്യമാണ് തിള്
ഒരുവാട് മാറ്റങ്ങള്‌ വന്ന് കള് ഇപ്പത്തെ നത്തെ സ്ത്രീകൾക്ക്
ഉംഹ് പിന്നെ പണ്ടെക്കെ ഈ കല്യാണങ്ങള് ലൈറ്റാട്ടാരുന്നു നടത്തുന്നത്
ആഹ് ഇപ്പ നല്ല ആർഭാടത്തിലാണ്
ആഹ്ആ പണ്ട് പക്ഷേ പക്ഷെ ഇപ്പോഴു ഒണ്ട് ഗുരുവായൂ പോയി മാലയിടുന്ന
ആ അത് ഏ ചുരുക്കം പേരില് ചിലവര് മാത്രം
പണ്ടത്തെ മേക്കപ്പിന്റെ കാര്യത്തിൽ എന്താണ് പണ്ടത്തെ ആളുകള് മേക്കപ്പ് എനിക്കൊന്ന് അധികം ഇടാറുണ്ട് ഇല്ലയോ
അവരരു പൊട്ടോ എന്തെങ്കിലും വരുന്നേ ഹലോ ഓലേ സാധനങ്ങളോ അങ്ങനെ ഉള്ള സാധനങ്ങളൊ ഒന്നും പണ്ട് കാലത്ത്ല്ലല്ലോ പക്ഷേ ഇപ്പോഴാണ് അതെല്ലാ ഉപയോഗിക്കുന്നത് സ്ത്രീകള്
ആ അതാണ് ഈ പണ്ട് ഇപ്പഴ്ത്തെ ഇപ്പഴ് എന്തുവാണ് ഇപ്പം എഹ് എന്തോ എനിക്ക് അതിന്റ പേരേ മൊത്ത അറിയില്ലേ ഞാാന അങ്ങനെ സംഭവങ്ങളൊന്നു ഉപയോഗിക്കാറില്ല മേക്കപ്പള്ള നെയഞ്ഞ് ആ ആകെ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളന്ന് വെച്ചാല് ലിപ്സ്റ്റിക്ക് അ അ അങ്ങനെ ഒക്കെ ഉള്ള സ്ഥല സംഭവങ്ങള് അത്
ഞാനും ക്രീമുകളൊക്കെ ഉപയോഗിക്കാറ്ണ്ട്
ആഹ്ആ
അത് ക്രീവാ പിന്നെ ഈ വാഷ് ചെയ്യുന്ന അങ്ങനെയുള്ള ക്രീംസിലെ അങ്ങനെക്കെ ഉപയോഗിക്കാറ്ണ്ട് പൂ ഉ കൂടുതലന്നും ഉപയോഗ ക്കറിയില്ല
പക്ഷേ ഈ ചെലവര് ഉം ഈ സത്യം പറഞ്ഞ ഈ ഒരു മേക്കപ്പ് എന്നൊരു സംഭവം കാരണം എത്ര പേർക്ക് അവരുടെ ജീവിതത്തില് ഒരു നല്ലൊരു ജോലി കിട്ടിട്ടുണ്ടെന്നറിയോ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടോ അറിയോ മുന്നോട്ട് പോകുന്നുണ്ടന്ന് അറിയോ
ആഹ് അങ്ങനുണ്ട് നടക്കുന്നുണ്ട്
ഇപ്പോന്നൊരു ജോലി മാത്രം മതിം സത്യം പറഞ്ഞാൽ ചിലവർക്കൊക്കെ സുഖായിട്ട് ജീവി ക്കാന് എത്ര പേരാണ് മേക്കപ്പ് ചെയ്യാനും ഫേസ് ചെയ്യാ ഒക്കെ ബ്യൂട്ടി പാർലറിൽ വരുന്നത്
ആഹ് അങ്ങനെം തൊഴില് കണ്ടെത്തുന്നവ രുണ്ട് ഇപ്പത്തെ സ്ത്രീകൾക്കെടയിലുണ്ട്
അതാ ഈ ചെലവരുണ്ട് ഏ എന്തുവാ നമ്മള് എന്തോ ഒരു പഴഞ്ചൊല്ലു പറയല്ലേ ഇത് കൊക്കിനൊത്തേ കൊ അല്ല കൊക്കിനൊത്തെ കൊതിക്കാവുന്നു അങ്ങനെ എന്തേലു ഒരണ്ണ പറയല്ലേ അല്ല അല്ലല്ലല്ലല്ല അല്ല അല്ല ആന വാ പൊളിക്കുന്നത് കണ്ടാ അണ്ണാൻ വാപൊളിക്കെരുതെന്ന് ഒരു ഡയ ഇതില്ലേ അത് കണക്ക് തന്നെ അത് അതിപ്പ ഇപ്പഴ്ത്തെ സ്ത്രീകളിൽ പലർക്കും ഈ ഒരു പഴഞ്ചൊല് നല്ലപോലെ ചേരും കാരണം മിഡിൽ ക്ലാസ് ഫാമിലിയായി ട്ടുള്ള ചിലവരൊക്കെ ഉണ്ടല്ലേ ഈ ഹൈ ക്ലാസ് ഫാമിലി ഒള്ളവര് വീട്ട് പാലറിൽ പോന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്ന് ഈ മിഡിൽ ക്ലാസ് ഫാമിലീൽ ഉള്ളവർ എല്ലാവർക്കും അത് ചെയ്യണോന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ എല്ലാ എണ്ണാം കടവും വേടിച്ചു പോയി ചെയ്തിട്ടുണ്ട്. കടം പിടിച്ച് കടം പിടിച്ച അവര് മുടിയത്തേ ഒള്ളൂ. പക്ഷെ വേ ഹൈക്ലാസ് ഫാമി ഇള്ളോർക്ക് അങ്ങനെല്ലല്ലോ
ആ ആ
ഒരാള് ചെയ്യുന്നത് കണ്ട് അതേ കണക്ക് അങ്ങ് അനുകരിക്കാൻ നിക്കുവാണ് ഇവിടെ ബാക്കിയുള്ള സ്ത്രീകള് ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണ്
ആ
നമ്മുടെ നിലയറിഞ്ഞ് നിക്കത്തില്ല പലരും ഉം
അങ്ങനെയൊള്ളവര് ഇപ്പഴും ഉണ്ട് ഇപ്പ ലൊണ്ട്
ഇന്നത്തെ കല്യാണത്തിലേക്കെ മേക്ക് ഇപ്രാശ്യ ത്തേക്ക് അല്ലേ ഈ ഒരു ടൈ കാലഘട്ടത്തില കല്യാണത്തിലൊക്കെ മേക്കപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില കല്ലാ ചെലവരൊക്കെ ആണെങ്കിൽ പെണ്ണിനെ പോലും നമുക്ക് തിരിച്ചറിയൻ ഒ കുതല ചിലരൊക്കെ ആവുമ്പോ നല്ല ലൈ റ്റായിട്ട് സിമ്പിൾ ആയിട്ടൊക്കെ ആരിക്കും മേക്കപ്പ് ചെയ്യുന്നത്
ആ ഒരുങ്ങി വരുന്നതും പക്ഷെ ഇപ്പം അങ്ങനെല്ലല്ലോ
ഉം ചെലരെയൊക്കെ കണ്ടാ മനസ്സിലാവത്തേ ഇല്ല ചെ കല്യാണ ചെർ കല്യാണ ചെർക്കൻ പെ അമ്മയ്ക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലാ ഇപ്പോ പെൺ കൊച്ചിങ്ങളെ ഒരുക്കുന്നത്
ഉം അതാന്ന കല്യാണപ്പെണ്ണെന്നു നമ്മക്ക് റിയാതായിപോയി
ആഹ് നമ്മുക്ക് മനസ്സിലാവാതായി പ് അ ഹ് പിന്നെ ഉം നീയും അങ്ങനല്ലെ കല്യാണത്തിനു പോഉമ്പോഴക്കെ അങ്ങനേ ന്നെ കണ്ടിട്ടില്ലേ മേക്കപ്പ് ഉം ഇതൊന്നൊല്ല അതിലേറെ മേക്കപ്പ് ഉണ്ട് അല്ല ഇപ്പ നമ്മളെ സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നു എന്തായില്ലേ ഏന്തൊന്നു പറയൂല്ലേ അസൂയ മൂത്ത് പറയുന്ന ആ ഒരു രീതിയായി പോന്നേരെ നമ്മള് മ്മ സംസാരിക്കുന്നേ ക്ഷെ നമ്മള് കാര്യല്ലേ പറയുന്നെ ഈ ഓരോര്ത്തരെക്കിത് പഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും ഓരോരുത്തരുടെ മേക്കപ്പിനും ഡ്രെസ്സിനും ഒക്കെ അവരുടേതായ ഇതുണ്ട്
ഒണ്ട്
നമ്മളെ പറഞ്ഞിട്ട് കാര്യല്ല ന്നാലും നമ്മള് നമ്മുടെപ്രായം പറയുന്നു അവര് അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നു
ചെയ്യുന്നു
ഉം ഉം പിന്നെ
ഓ വേറെ
ആഹ്
വേറെന്ദുണ്ട് വിശേഷങ്ങളൊക്കെ ആഹ ഒണ്ടാക്കിഒണ്ടാക്കി
ആഹ അതെലേ എന്നാ പിന്നെ ശരിയടി ഞാൻ പിന്നെ ഒരോസം വിളിക്കാം ഉം ശരി ആ